കേൾക്കാമോ
ആഹ ഇപ്പം കേൾക്കുന്നുണ്ട്
ആഹ എന്തെടുക്കുന്നു
ഇപ്പ ചുമ്മാ ഇരിക്കന്ന് എന്ത്തു ചെയ്യുന്നേ?
ഓ ഞങ്ങൾതെചായ കുടിക്കാൻ പോകുന്നു പിള്ളേരൊക്കെ വരാ സമയായല്ലോ അപ്പ ചായോട കാര്യ
ഓ അത എങ്ങനെ അടുക്ക് ഉച്ചക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുല്ല സാധാ ചോറ് പച്ചക്കറി വറവ് പച്ചടി അങ്ങനെ വൈകിട്ട് ഇന്നങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല
ആ മഴയുണ്ടോ അവിടെ?
സ്പെഷ്യല്
വൈകിട്ടത്തേക്ക് പഴംപൊരി ഉണ്ടാക്കാന്നോർത്ത് ആഹ് ഞാദെ വൈകിട്ടത്തേക്ക് പഴമ്പരി ഉണ്ടാക്കാ ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു പിള്ളേര് വരുമ്പോഴത്തേക്കും ചെയ്യണം ചായ വെക്കണം
ആഹ് അതിന്റെ അച്ച്ച
ജോലിയൊക്കെ കഴിഞ്ഞത് അപ്പഴാ
ആഹ് അവിടെ മായേയ്തോ
ആഹ് അതെ അതെ മഴയാണന്ന് ഉണ്ടോ പല്ലായിരുന്നു അതെ തുണിക്ക് എടുത്തിട്ട് ഇപ്പൊ ഒന്ന് കിടക്കാന്ന് വിചാരിച്ചപ്പോഴാണ് മഴക്കാറേണ്ടത് അപ്പൊ പിന്നെ അത തുണിയൊക്കെ എടു ത്തിട്ട് ഇപ്പതേ ഇനി ചായെടെ കാര്യങ്ങൾ നോക്കാന്ന് വിചാരിക്കുന്നു
ആഹ് ഇപ്പൊ ഇവിടെയും ചെറിയ നല്ല വെൽുണ്ടായിന് ഇപ്പതാ നല്ല മഴ വരുന്നുണ്ട്
ആഹ് ആഹ് പിന്നെ വൈകുന്നേരം ഇനി എന്താ പരിപാടി എവിടെേങ്കലുംറത്ത് തോ അങ്ങനെയൊക്കെ ഇണ്ടാ
ഇല്ല ഇല്ല ഇല്ല ഒന്നുല്ല മഴയല്ലേ അതോണ്ട് പൊറത്ത് പോക്കല് കൊറവന്നെ
ആഹ് ഓക്കേ ഓക്കേ പിള്ളേരിപ്പൊ ഏത് ക്ലാസ്സിലാ
പിള്ളേര് ഒരാള് എട്ടില് ഒരാള് രണ്ടില്
ആ എന്റെ അതെ മോൻ എട്ടാം ക്ലാസ്സിലാണ് ആ പഠിക്കുന്നത് ആഹ് മോനെട്ടില ചെറിയ ആളന്ജ്ജ ക്ലാസ്സിലും എട്ടിലും രണ്ടിലുവാണ് പഠിക്കാനൊക്കെ എങ്ങനെയാ രണ്ടും ആൺകുട്ടിയളാ
ആണോ പഠിക്കാന് ഇപ്പൊ കൊഴപ്പുല്ല
ആഹ് എവിടെങ്കിലും പോവുന്നുണ്ടോ വൈകിട്ട് ആഹ് ആഹ് വൈന്നേരം ആ ആ ട്യൂഷൻ ഉണ്ടോന്ന്
ഇല്ല എവിടേം പോണില്ല
ആഹ് വേറെന്തെങ്കിലൊക്കെ പരിപാടി പിള്ളേര് സ്കൂളിൽ ഇപ്പോ കലോത്സവം ഒക്കെ ആവാറായില്ല എന്തിനെങ്കിലൊക്കെ ചേരാറുണ്ടോ
ആ മോള് ചേരാറുണ്ട് മോന് കൊറച്ച് എല്ലാത്തിനൊരു സൈലന്റാ
പിന്നെ ആഹ് ഇവിടെ രണ്ടു പേർക്കും ഡാൻസൊക്കെയുണ്ട് ആഹ് അതെ അതെ ഇവിടെ അതെട്ടോ മഴ പെയ്ത് തൊടങ്ങി ആഹ് ആഹ് സംസാരത്തിലൊരുത് തോന്നുന്നുണ്ട് ഇവിടെ ശബ്ദം കേക്കുന്നുണ്ടോ മഴയുടെ ശബ്ദം കേക്കാമോ ആഹ്
ആഹ് ചെർതായിട്ട്
ആഹ് ആ പിന്നെ വേറാര ഉള്ളപ്പോ വീട്ടിലിപ്പോ
വീട്ടിലാണോ അതോ
ഹലോ
ഇപ്പൊ വീട്ടിലാണോ ഉള്ളത്
ഇപ്പൊ ആഹ് അതെ വീട്ടിലാണ്
ആഹ് ആഹ് ഓക്കേ ഓക്കെ പിന്നെ ഇനി എന്താ വൈകിട്ടത്തേക്ക് ജോലിയൊക്കെ ഇണ്ടോ അതോ എല്ലാം ക
കഴിഞ്ഞോ
ഇപ്പ കഴിഞ് ഇനി രാത്രി എന്തെങ്കി ഫുഡ്ണ്ടാക്കണം രാത്രി ചപ്പാത്തി പത്തിരി അങ്ങത്തെ ദോശ അങ്ങനെങ്ങ ഓഹ്
ആ ആഹ് പകൽ ഇങ്ങനെ സമയം പോവാനായിട്ട് എന്ത് ചെയ്യുന്നാ പിള്ളോരൊക്കെ പോയി കഴിയുമ്പോളെ
പിള്ളേറ്പോയ ഫോണ് നോക്കിയിരിക്കും വേറെന്ത് ചെയ്യ പണി കഴിഞ്ഞ് ഫോണും നോക്കിയിരിക്കൂ-
ആഹ് എന്തെങ്കിലും ഇതൊക്കെയുണ്ടോ യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും പരിപാടികള്ണ്ടോ അതോ വെറുതെ
ഇല്ല ഇല്ല അങ്ങനത്തെ പരിപാടിയളൊന്നുല്ല-
ആഹ് -
നിങ്ങളെതാ-
ഞാനും പിള്ളേര് പോയി കഴിഞ്ഞാ പിന്നെ- ആഹ് ഞാൻ ചെറുതായിട്ടൊര്ത് ചെയ്യുന്നുണ്ട് ഒരു ഓഫീസില് വർക്ക് ചെയ്യുന്നൊണ്ട്- വീട്ടിലിരുന്ന് ചെയ്യുന്നൊണ്ട്-
എന്ത്-
അത് കയിഞ്ഞാ അത് അത് ഒരു വർക്ക് ചെയ്യുന്നൊണ്ട്-
എന്തെയ്യുന്നേ-
പക്ഷേ അത് വൈകിട്ടാ ചെയ്യുന്നേ പിടി കിട്ടീലെ-
ആഹ് എന്താ വർക്ക്-
ആഹ് വർക്ക്- ആഹ് ഹലോ ആഹ് ഒരു ഇതിൻ്റെ കണക്കൊക്കെ നോക്കാനായിട്ട്ള്ള പരിപാടിയാ-
ഓഹ് ആണോ?
ക്ക് നോക്കലക്കെയാ-
ആഹ്-
ഒര് കസേര ആഹ് വല്ലിയ കാര്യങ്ങളൊന്നുല്ല- ചെറിയ രീതീല് ചെയ്താ മതി-
ആഹ്- വീട്ടില് വെർതെ ഇരിക്കുംമ്പം എന്തേലും ചെയ്യാലോ-
ആഹ് അതെ അതെ ചെറീയൊരു വരുമാൻ- നാവൂ ല്ലോ നമ്മടെ കര്യങ്ങളെക്കെ നോക്ക് ക്കാന്ള്ളാ ഇത് നമ്മുക്ക് എല്ലാത്തിനും- ഭർത്താവിനോട് ചോയിക്കണ്ടല്ലോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ക്കെ ള്ളത് കിട്ടും-
ആഹ്-
പിന്നെ അ ആഹ് ഹസ് ഭർത്താവി്ൻ്റെ അമ്മയക്കെ കൂടെ യിണ്ടാ എങ്ങിനിയാ-
ഇല്ല ഞങ്ങള് മാത്രം ഞങ്ങള് വീടെടുത്ത് നാല് നാല് വർഷം-
ആഹ് ഞങ്ങളും അതെ ഇപ്പൊ സ്വന്തായിട്ട് വീട്ക്കെ വച്ച് പ്പഞ്ച് വർഷായി-
ആഹ്
അവര് വേറെയാ-
ആഹ് ഭർത്താവ് നാട്ടിലാ എന്ത് യ്യിന്നെ കൂടെ തന്നെയാ?
പിന്നെ കുട്ടിയാളെ കൊണ്ടരാൻ വേണ്ടി പോണം. ആള് വണ്ടി ഓടിക്കാണ് ആഹ് ഇല്ല ഇവിടെ എറണാകൊൾതെന്നെ വണ്ടി ഓടിക്കും ആഹ് ചെല അപ്പ അതുകൊണ്ട് വൈകീട്ടത്തേക്ക് വല്ലിയ ജോലികളൊന്നൂല്ല എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചാ മതി.
ആഹ്
ആള് വന്നോസം-
ഉസ്കൂള്
ഇപ്പം മീൻ മേടിക്കാലോ? അല്ലാത്ത ദിവസൊക്കെ പറ്റിക്കലാണ്-
ആഹ് നം ഹസ് നമ്മള് മാത്രല്ലെ ഒള്ളൂ അല്ലേ?
ഉം എന്തെങ്കി വാങ്ങി ന്നാ
ആഹ് ആഹ്
പിന്നെ നിർബന്ധങ്ങളുംല്ല എന്തെങ്കിലൊക്കെ മതി-